കേക്ക്ന്നില്ലേ?
ആഹ് കേൾക്ക. ഇപ്പ അവിടെ മഴയാണോ?
ഇല്ല ഇല്ല. ഇപ്പ മഴല്ല. ഇപ്പ നല്ല വെയില്ണ്ട്.
ഇപ്പം, ആഹ് ഹാ രാവിലെയൊക്കെ മഴയായിരുന്നോ?
ആഹ് രാവിലെ നല്ല മഴയേര്ന്നു. കുട്ടികൾക്ക് മദ്രസക്ക് ഒന്നും പറ്റിയില്ല. ഒരു എട്ട് മണി ഏഴ് മണി വരെ നല്ല ഇടിയും മഴയും രാവിലെ. മിന്നക്കെ എറിഞ്ഞിട്ട് ഇന്നലൊക്കെ നല്ല ചൂടും ആഹ് എൽ ആഹ് എല്ലാരും പോയി. ഞാനെന്താ പോവാൻ പറ്റും തോ വിചാരിച്ചിട്ടില്ല. സ്കോൾക്കാവ്മ്പോ തന്നെ ഒക്കെ ഒന്നങ്ങ് ഒതുങ്ങീന്. മഴക്കൊന്ന് ഒതുങ്ങി.
രാത്രിയാവുമ്പഴാ മഴ കൂടുതൽ തോന്നുണു. പകലധികം മഴയില്ലാന്ന് തോന്നുണു. ഇന്
ഇത്ര ഒരു ബ ഒരു രണ്ട് മണി മൂന്ന് മണിക്കൊക്കെ തുടങ്ങീക്ക്ണ് തോന്നുന്നുണ്ട്. നല്ല കാ റ്റും മഴയും ഒക്കെ ഇണ്ടേനു. കറണ്ട് പോയപ്പളാ ഞാനറിഞ്ഞത്. ആഹ് ചോറ് തിന്ന് ഇവിടെ ഇങ്ങനെ കെടക്കാ.
ആഹ് എന്നാ, എന്തടുക്ക്വാ? രണ്ട് പിള്ളേരാണോ? മൂന്നാളും പോയോ? ആഹ് ഇനി കുറച്ചു നേരം ഒരു നാലര വരെയും ഫ്രീ ആയിരിക്കും അല്ലേ?
ആഹ് ഹാ അല്ല ഞാൻ കുറച്ചയിഞ്ഞ് രണ്ടരക്ക് ജിമ്മില് പോവും.
ആഹ് ആഹ് ജിം അടുത്താണോ?
ആഹ് അടുത്തൊരു പത്ത് മിനിറ്റ് നടക്കാന്ണ്ട്. വേറെയും ആൾക്കാരുണ്ട്. ഞങ്ങള് വെയിറ്റ് എമ്പത്ണ്ടായിര്ന്ന്. ഇപ്പൊ എഴുപത്തഞ്ച്.
അത് വർക്കഔട്ട് ചെയ്ത് ആക്കിയതാണോ ഡയറ്റും ഉണ്ടോ?
ഡയറ്റ് ആ ഡയറ്റ് എടുക്കണ്ട് ഷുഗർ ഒന്നും ഉണ്ടാവല്ല പിന്ന. വറുത്തത് അങ്ങനെയൊക്കെ ചോറൊക്കെ കൊറച്ച് രാത്രി ചപ്പാത്തി അങ്ങനെയൊക്കെ.
ഉം ഉം ചോറ് ഇ എന്തായാലും ഒ ഇച്ചിരി വേണമായിരിക്കും അല്ലേ ഏതെങ്കിലും ഒരു നേരം.
ചോറ് അവര് തിന്നണംന്ന് പറഞ്ഞിട്ട് ഈ മട്ടായിരിന്റെ ചോറാണ് തിന്നാ പറഞ്ഞത്.
ആ ആ ആ പ്രോ മറ്റേ പ്രോട്ടീൻൊക്കെ എടുക്കുന്നുണ്ടോ? പൗഡ് പ്രോട്ടീൻ പൗഡർ ഒക്കോ?
ഏ അതൊന്നും ഞാൻ മേടിച്ചിട്ടില്ല ചിലരൊക്കെ അവിടെ മേടിച്ചിക്കണ് ട്ടോ പിന്നെ അവര് വാ കമ്പനിയൊന്നും മേടിച്ചിട്ട് അവര് ഇത് പറയില്ല പ്രൊവിഡചെയ്യൂല പിന്നെ അവര് പിന്നെ ഏഹ് കുറച്ച് നട്ട്സ് ഇതൊക്കെ മേടിച്ച് വറത്തിട്ട് പൊടിച്ചിട്ട്. അവര് സയിൽസ് ചെയ്യണണ്ട് അത് വേണെങ്കിൽ വേടിക്കാ അല്ലെങ്കിൽ അമ്മക്ക് തന്നെ ഇണ്ടാക്കാം. പിന്നെ ഞാന അങ്ങനത്തെൊന്നൊക്ക് പൊതുവേ അതിനോഡ് വലിയ താല്പര്യമില്ല നെസിനോടൊന്ന് അതുകൊണ്ട്ന്നെ ഞാന അങ്ങനതോന്നും
ഉം ഉച്ചയ്ക്ക്ന്തകഴിച്ചേ
ഉച്ചക്ക് ചോറ് ചിക്കൻ കറി ണ്ടാക്കി ഞാ ഇന്നലെ മിനിഞാനൊന്നും മീൻ മ മീൻ കിട്ടിട്ടില്ല.
ആഹ് മീന് ഭയങ്കര വിലയല്ലേ വിലയു ആണ് പിന്നെ ട്രോളിങ്ങും അല്ലേ?
ആ നല്ല വിലഒരിക്ക വന്നപ്പോ ഞാൻ വെടിച്ചല്ല ഞ ആർക്കും തകയുല്ലപിന്നൊപ്പ എന്താേ വെ ടി
ആഹ് യൂണിഫോമ ഒക്കെ ഇട്ട് തുടങ്ങിയോ കുട്ടികള്
ആഹ് യൂണിഫോമം ഇപ്രാവശ്യം. ഞാ റെഡമെയഡ് ഇടത്തീന്നെ മോൾക്ക് മാത്രം അടിപ്പിച്ചു ആൺകുട്ടികൊക്കെ റെഡിമ്ഡ് കിട്ടണ്ടല്ലോ.
ആ ഇവിടെയൊക്കെ തയ്പ്പിക്കുന്നേനൊക്കെ ആ തയ് ഇവിടെ റെഡിമെയഡ്ങ്ങനെ ഇല്ല പക്ഷെ തയ്പ്പിക്കുന്നതിന് ഭയങ്കര റേറ്റ് ആന്ന അറുന്നൂറ്റി
തയ്പ്പിക്കാൻ നഷ്ടാണ് ആ അതാണ ഇപ്പ ഞാനും ഉം ആദ്യൊക്കെ എനിക്ക് ഞാൻ തട്പപ്പിക്കൻന്ന നോ ഇന്നൊക്കെ തോന്നി അതെന്തായാലും ഒരു ആറു മാസം കൊണ്ട് ഇവര എര പപ്പു അപ്പൊ ഉ ഇത് റെഡിമെയ്ഡ് ആകുമ്പോ ഒരു നൂറ്റി മുപ്പത് നൂറ്റമ്പത് രൂപേ ഉള്ളിൽ ഷർട്ട് കിട്ടിണ്ട്. ഏ അ ഇപ്പ ഇനി ആറു മാസംകൂടുമ്പോ മാറ്റി കൊടുത്താലുംനമുക്ക് കുഴപ്പല്ലല്ല മൂന്ന് മാസംകൂടുമ്പോ മാറ്റികൊടുത്ത് എന്ന് ചെറിയ പിള്ളരല്ലേ? പേന ലീക്ക അടിച്ചിട്ടും കറാക്കിട്ടും ചോറ് തിന്ന കറി എല്ലാം ഉണ്ടാവും. ചിലതൊന്നും അന്നത്തെ ആഹ് കഴികിയാലും പോകൂല.
അടിക്ക് ആണെങ്കിൽ നമ്മള് തുണി മേടിച്ചന്നെ ആയിരത്തി രണ്ടായിരത്തിനകത്തായി ഇപ്പൊ തയ്പ്പിക്കണേന് ആയിരത്തി അറനൂറ്റി അമ്പത് രൂപ. ആയിര് ആ നല്ല വിലയാണ് തയ്പ്പിക്ക രണ്ടെണ്ണം തയ്പ്പിക്കണം എല്ലാ ദിവസവും യൂണിഫോം ഉണ്ട് ഇല്ലല്ല. എൽ കെ ജി കൊ ചെറിയ കൊച്ച ആ ആ ചെറിയ കൊച്ച അതിന് ഫ്രോക്ക് ക്കാണ് ഫ്രോക്ക് മോഡലാ തയ്ക്കേണ്ടത് അത് അതിന് തന്നെ അത്രയും റേറ്റ് ആണ്
റേറ്റ് ആ അങ്ങനെ ഒന്നന്ന് ഇവിടെ ഇല്ല കേട്ടെ അവിടെ പിന്ന മുന്നൂറ് രൂപ എൽ കെ ജിക്കാർക്ക് പിന്നെ അവിടെ തന്നെ റെഡിമെയ്ഡ് അവര്
സി ബി എസ് ഇയില ആയതൊണ്ടാന്ന് തോന്നുന്നു. സി ബി എസ്എല്ലാത്തിനും പൈസയാണെന്ന് ആ നമ്മള് പത്ത് മൂവായിരം രൂപ തന്നെ പുസ്ത പുസ്തകത്തിന് കൊട്- ചെറിയ ക്ലാസ്സിന് തന്നെ സി ബി എസ്സി ചേർത്ത പൈസ നല്ല ചെലവാണി ചെ ആഹ് എല്ലാത്തിനും പൈസ പൈസന്ന് പറഞ്ഞോണ്ട് എൽ കെ ജിയിലാ
ആഹ്
എൽ കെ ജിയിൽ ആയിട്ടൊള്ളൂ
ഉം ഉം അതിപ്പെന്നാൾ ഒരു യൂട്യൂബർ ങ്ങനെ വ്ളോഗ് ആഹ് മൂത്തത് ഏഴാം ക്ലാസിൽ ഞാനിന്നാൾ ഒരു യൂട്യൂബറെ വ്ളോഗ്ങ്ങന കണ്ടിരുന്നു സി ബി എസ്സി യിലാണാ കുട്ടിയാൾ ആ മറ്റേ എന്താണ് എന്താണ് പേരിപ്പ ഓർമണ്ട് മുത്തുമണീസ് തൊടങ്ങ ഇങ്ങൾ കണ്ട്ക്ണാവോ
ആഹ് ആഹ് ഞാൻ കണ്ടിട്ടുണ്ട് ആഹ് ഹായ് മുത്തുമണീസ് ന്നും പർഞ്ഞ ആഹ് ആഹ് ഉണ്ട് ഉണ്ട് ഉണ്ട് ഞങ്ങടക്ണ് ഒരു മുസ്ലിംസിന്റെ ഒക്കെ അല്ലേ
സ്ലിംസിന്റെ ആഹ്
ആഹ് അവര് വന്നിട്ട് ഒറ്റയ്ക്ക് വീട് വെച്ച് മാറിയത് ഒരാണു ഒരു പെൺകൊച്ചൊക്കെള്ളത്
ആതന്നെ അതന്നെ അപ്പൊ അവര് സി ബി എസ് ഇ അങ്ങന അങ്ങനെ ഇപ്പൊ ഇപ്പ സ്കൂൾ തുറക്കുമ്പളക്കള്ള വീഡിയോ ഇങ്ങനെ കാണോലോ പിന്നെ ഇപ്പടുത്ത് സി ബി എ സ്സിക്ക് മാ റ്റി ന്ന് പർഞ്ഞ് മാറ്റാൻള്ള കാരണം എങ്ങനെ അവര് പർഞ്ഞിര്ന്നു ഒരു വ്ളോഗില് അപ്പൊ നമ്മക്കറിയാലോ അവര് പറഞ്ഞമാരി നമ്മളെ കുട്ടിയാള ഒരു ഇത് അവര് പഠി അവര് പ സ്‌കൂൾതെ കു ട്ടിയാള് ആ ഒര് ടീച്ചർമാർ പറയും അവര് നല്ല പഠിപ്പാണ് നല്ല ഇതാണ് ഏഹ് വായി ത്ണ്ട് എഴുത്ന്ന്ണ്ട് ന്നൊക്കെ പറയും പക്ഷെ നമ്മള് ഇതാക്കുമ്പോ അവരൊന്നും ആവ്ണില്ല ഒന്നും ഇല്ല്യോര് അവർക്ക് നല്ല മാർക്ക് പരിക്ഷ പേപ്പറിലൊക്കെ ഫുൾ മാർക്ക് ആണോല്ലോ കുട്ടിയാൾക്ക് പക്ഷെ ഞമ്മള് ആ നമ്മക്കറിയാലോ നമ്മള മക്കൾ എത്ര ത്തോളം ഇതുണ്ട് എന്ന്ള്ളത് അങ്ങനെ ആ ഒരു റേഞ്ചിൽക്ക് അവര് ആ ഒരു മാർക്കിന്റെ റേഞ്ചിൽക്ക് അവര് എത്ത്ണില്ലാന്നുള്ളത് പിന്നെ മനസ്സിലായി അത അപ്പൊ അന്വേഷിച്ചപ്പോ എല്ലാ പേരൻസിനും അങ്ങനെ തോന്ന്ണ്ണ്ട്
ഉം ഉം അവിട്ത്തെ പിള്ളേര് ഇവിടുത്തെ അങ്ങനെയൊന്ന് തൊ തൊടങ്ങി- ട്ടില്ല എൽ കെ ജി സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേള്ളൂ ടീച്ചർമാരുടെ അതന്നെ ആ നമ്മള് ഈ സി ബി എസ്സിൽ പഠിപ്പിക്കാൻ വിട്ട് കഴിഞ്ഞാൽ നമ്മള് പിന്നെ അധികം ശ്രദ്ധിക്കില്ല മറ്റേ പിന്നെ നമ്മള് വീട്ടിൽ വന്ന് ആഹ് വീട്ടിൽ വന്നിട്ട് നമ്മള് നല്ല രീതിയിൽ ശ്രദ്ധിക്കണം അവിടെ ഏതാ പഠിപ്പിച്ചത് നമ്മു അവർക്ക് ഡയറി എല്ലാം ഫോളോ അപ്പ് ഉണ്ടായിരിക്കണം അന്നാലേ നമുക്ക് പിള്ളേര്ടെ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റുള്ളൂ എത്ര സ്‌കൂളി പോയിട്ട് ചുമ്മാ വേനെടു ക്ണൊന്നും നമുക്ക് അറിയത്തില്ലല്ലോ നമ്മുടെ അടുത്തിന്ന് പോയി കഴിഞ്ഞ ഇല്ല കൊണ്ടുവരത്തില്ല വല്ലപ്പോഴും ശനാഴ്ചയൊക്കെ കൊണ്ടുവരൊള്ളൂ എന്തേലും ഹോം വർക്കായിട്ട് ആഹ് എന്നിട്ട് എന്തെങ്കിലും ഒന്തെ ഉ- ഒത്തിരിയൊന്ന ഇപ്പ എൽ കെ ജി ആയതുകൊണ്ട് ഒത്തിരിയൊന്നും എഴുതിപ്പിച്ച് തുടങ്ങിട്ടില്ല രണ്ടാ ച്ചായിട്ടുള്ളൂ ഇന്ന് സ്കൂൾ തൊറന്നിട്ട് അപ്പൊ അതിന്റേതായത് വല്ലതു എഴുതിപ്പിക്കലൊന്നുല്ല എന്നാലും ആ എന്തൊക്കെയോ നമ്മൾ കേൾക്കാത്ത നമ്മുടെ സമയത്ത് ഉണ്ടാവാതിരിക്ക ഉണ്ടാവാത്ത സ്റ്റാൻഡിങ് ലൈനും സ്ലീ സ്ലീപ്പിംഗ് ലൈനും സ്ലാട്ടിംഗ് ലൈന് എന്നൊക്കെ പർഞ്ഞ് കൊറേ എഴുതി ന്ന് കൊടുത്ത് വിട്ടിട്ടുണ്ട് ആഹ് അങ്ങനെ ഇനി വൈകിട്ടത്തേക്ക് പിള്ളേര് വരുമ്പഴേക്കും എന്തെങ്കിലും ഉണ്ടാക്കണോ
വൈകിട്ട് ആഹ് പറയ് ഞാന് ചെൽപ്പോ അവര് പാല് കൊണ്ട്രും അവര് സാദാ സ്കൂളിൽ ആയതുകൊണ്ട് പാല് കിട്ടും ബുധനാഴ്ച തിങ്കളാഴ്ചിം അപ്പൊ ഇന്ന് ഇപ്പൊ പാല് കിട്ടുമ്പോ മൊട്ട ഇന്നലെ കിട്ടും ചൊവ്വാഴ്ച മുട്ട അങ്ങനെയും പിന്നെ അപ്പൊ അവര് അത് ഇവിടെ വന്നിട്ട് കഴിക്കും പിന്ന ഞാന് പോയി വരാന് കുറച്ച് ടൈം കൊടുക്കുമ്പോ അവര് അത് കഴിച്ച അവിടെ ഇരിക്കും മേലൊക്കെ കഴുകി നിസ്കാരൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്- ഒഹ ഞാൻ വന്നാലൊന്ക് ചോറ് കൊട്ക്കലാണ് പിന്നെ ഞാന് രാത്രി അപ്പൊന്നുണ്ടാക്കാന്. ഓല് പിന്നെ രാത്രി എന്തായാലും ഫുഡ്‌ണ്ടാക്കണം പ്പാക്കൊക്കെ അപ്പൊഓലറിയ ഒര് ചപ്.. ഈ അയ് സാൻവിച് പോലൊത്ത അങ്ങനെന്തേലുണ്ടാക്കി കൊട്ത്താ അഹ് അഹ്ട്ത് തിന്നോളും.
നേരത്തേ കടന്നോളോ പിള്ളേർ അന്നിട്ട്
ആഹ നേര്ത്തെ കെട്ക്കും അത അഹ് ഒര് ഏയര എട്ട്മണി ആയപ്പോത്തിന് അവര്. രാവിലെ എണീക്കാന്തായ്ലും മടിയണ് നേർത്തകെട്.. ട്ചൊർക്കിയാലും രാവിലെ വുളച്ച് വുള്ച്ചുള്ച് ഉം അങ്ങനെ
ആഹ ഉം പിന്നെ അവ്ടെണ്ടങ്കി വിശേഷം അടുക്കനുമ്മ് പച്ചക്കറിതോട്ടൊക്കെണ്ടോ വീട്ടില്.
പച്ചക്കറിത്തിട്ടൊക്കെപ്പ ചീച്ചയ്ക്ണ് ഒര് മഴല്ലേ. അഹ് കത്തിക്കലൊന്നുല്ല ഇപ്പമുറ്റം അഹ സൈഡ്മൊത്തം പുല്ല. കറിവേപ്പിലണ്ട് കറിവേപ്പിലപ്പപ്പം കൊഴിഞ്ഞുപോയിക്ക്ണ് പ്പങ്ങനെ തളിർത്തവര്നൊള്.
ആഹ കൊഹ്. ആഹ ഞങ്ങടെവിടെ ബല്യ മരമായിട്ടാണ് ഇവിടെയൊക്കെ ഉക്ക് ആഹ കറിവേപ്പ്. പ്പില്യൊക്കെ പിടിയിക്കുന്നസ്ഥലാന്നു താണു അതോണ്ട് നല്ലരീതിയിൽ കറിവേപ്പിലക്കൊന്നും. ഒര് ക്ഷാമൊന്നുല്ല ഈപ്രാശ്യം മഴയൊക്കെകൊറവാന്ന് കേക്കുന്നുണ്ട് ജൂൺമസായതോണ് ജൂൺമസ്. ചില സാധാരണ ഈ സമയത്തൊക്കെ നല്ല മഴല്ലേ മഴ ഇനി ഒക്കെ കി.. ട്ടാതിര്ന്നനി വെള്ളത്തിന് ക്ഷാമം വരും. മൊത്തത്തില് പ്പ എടങ്ങേറാക്കുന്ന തോന്ന്ണത്. ആഹ പിന്നെ അവ്ടെ മഴയൊക്കെണ്ടോ മഴ. ഇപ്പം രൺ ആഹ ഇ എല്ലാത്തിനും വെലകൂട്ലാണ് രണ്ട് മൂന്ന് ദിവസംകൊണ്ട് പ്പം മഴയില്ലല്ലോ രാ.. ത്രി മാത്രല്ലേ മയയൊള്ളു
ആഹ പ്പൊ കഴിഞ്ഞാ ബുധനായിച്ചല്ലേ നല്ല മഴ പൈയ്തത് പിന്നെപ്പം ന്ന്. രാവിലെ അതുവരെ ഒന്ന് ഹ് ആഹ അയ്‌ന്റെലേടലൊക്കന്ന് നല്ല വെയില് ചൂടും. അതോണ്ട് കൊറേ ഒണക്കാനുതി നോക്കെണ്ടായിന്ന് അരി കൈകി ഗോതമ്പ് കൈകി എല്ലൊം ഒണക്കി പൊടിച്ച്.
ആഹ ഒണക്കിപ്പൊടിച്ചെടുക്കുവാല്ലേ. ഇപ്പൊ സ് ഊ പിള്ളേര് സ്കൂളി പ്പോയ ഊ തൊടങ്ങ്യതോണ്ട് നല്ല ചെലവാല്ലേ.
ആഹ വെക്കേഷൻ ഇല്ല അവിടെ വീട്ടിലായതോണ്ട് ഒന്നും ചെയ്യാൻ പറ്റീല വെക്കേഷല് തീരണ്ടട്പിച്ചു വന്നപ്പ്. അപ്പോത്തിന് പിന്നെ മഴതൊടങ്ങി.
ആഹ അഹാ വെക്കേഷനൊക്കെ ട്ടൂറ് പോയാരുന്നോ വീട്ടില് മാത്രേ പോയൊള്ളു വേറെ എവിടെങ്കിലും.
അഹ അയ്‌ന്നുല്യാ അങ്ങനെ ട്ടൂറൊന്നും പോകൂല അവ്ട വീട്ടില്. ഒര് പാർക്ക്ണ്ട് അവ്ടപ്പോയ അവിടപ്പോകും. ഇവിടെ തിരൂര് ഒര് പാർക്കുണ്ട് അവിടപോയ അവിടപ്പോകും. ആഹ അതോണ്ട് പിന്നെങ്ങനെ പ്രെശ്നൊന്നും ഇല്ല്യ എല്ലാര പ്രായോം ഓരോര്ത്തര് ണ്ട്. ഞാ വീട്ടില്.
ഞങ്ങടെ വീടിന്റെടുത്തൊന്നും കളിക്കാൻ പിള്ളേരൊന്നും ഇല്ലാന്നെ എല്ലാവരും ജോലിക്കാരും. പിന്നെ ഡെകേയർലാകും പിള്ളേരെയൊക്കെ അത്കൊണ്ടെന്നെ നമുക്ക് കളിക്കാൻ. പിള്ളേരില്ല അതോണ്ട് പ്ൾ ഒറ്റ് ഒരാളെഒള്ളു അതോണ്ട് വീടിന്റെ അകത്തെന്നെഇര്.. ന്നുള്ള കളിയെഒള്ളൂ.
ആഹ ഇവര് പിന്നെ മൂത്തത് പിന്നെ ഒലെ ഫ്രണ്ട്സ് വെരും. സ്‌കൂൾത ഫ്രണ്ട്സാള് വന്ന സൈക്കൾമ എല്ലാരുംകൂടി ഒര് പോകാണ്ട്പോകും. അപ്പം പിന്നെ ഹ് ഞാൻപറിം ഇന്ന സമയത്ത് വ്ടെവര്നം. തെരക്കൊന്നും കണ്ടീലെങ്കി ഇവരോട്ക്കിയേ പോയി എന്താ ഒന്നും അറീല്ലല്ലോ ഇപത്തെ മക്കളേല്ലേ. ഒന്നും പറയാൻപറ്റൂല ഇങ്ങക്കോ
തന്റെ നാട്ടിലൊണ്ടോ.
അല്യേ ഇല്യ
പൊറത്താണോ.
പത്ത്
ആഹ് എ എത്രനാള് കൂടിയാ വരുന്നത് ഒര് വർഷം ഒര് വർഷം കൂടിട്ടാണോ വരുന്നത്.
ഷ എന്താണ് പിന്നെ ഒരു വർഷം
ഒരു വർഷം കൂട്യണോ വരുന്നത് ഒരു വർഷോം രണ്ട് മാസോം അല്ലേ ആഹ് ആഹ്
ആഹ് അപ്പൊ ലീവൊട്ക്കും
ആഹ് ആഹ് ആഹ് അപ്പൊ ഇപ്പ നല്ല ഇനി പോ വ രാറായോ
ആഗസ്റ്റ്ക്കൊരു വർഷാവും പിന്നെ ഇനി രണ്ടു മാസം കുടികയ്മ്പൊ സെപ്റ്റംബർ ഒക്ടോബറിലൊക്കെ
ആഹ് ആഹ് വെയ്റ്റീതിരിക്കുവാ ല്ലേ
ആഹ് അത് മക്കൾക്കാണ് ഭയ്ങ്കരത് ഇപ്പച്യെന്നാ വെ അയ് ഞങ്ങള വീടിന്റട്ത്തുള്ളോരൊക്കെ ആ കടീന്നന്നെണ് വര്നത് അപ്പവരൊക്കെ വരുമ്പോ വരെ ഈ വിചാരം ന്ത പ്പച്ചി മാത്രവടെ നിക്കാണ് ഇബര് വന്ന് പോയ്ട്ടാവും ചെൽപ്പം അവര് വര മാറി മാറി വര്ന്നത് നിങ്ങക്ക് ങ്ങക്ക് മനസ്സിലാവണില്ല അവര് പോകുമ്പോ ഇവര് വരും ഇവര് പോക്മ്പൊ അവര് വരും ആഹ് അത് ശരിയാണ് ന്നാലു ന്നാലും കൊർച്ചയ്ഞ ചോയ്ക്കും ആരെങ്കിലും വരുമ്പൊ ഭയങ്കര സങ്കട ന്റെ പച്ചീനെ കണ്ടീന
അതെ പിള്ളേ പിള്ളേര്ടെ പ്പഴത്തെ പ്രായത്തിലല്ലേ പിള്ളേർ ഒക്കെ ആവു പ്പച്ചീനൊക്കെ വേണ്ടത് സമയത്ത് നമ്മ നമ്മടെ കാര്യത്തിന് വേണ്ടി തന്നെല്ലേ അവര് പൊർത്തു പോയി പണിയട്ക്കണത് അല്ലാതെ നാട്ടില് ന്നാ വല്ല്യെ വരുമാനം ഒന്നും ണ്ടാവില്ല ല്ലേ
അതന്നെ ന്നാ ശരി
ഉം ആഹ് ശരി എന്നാ ഓക്കെ